ആ ഹും ഉം വേറെ എന്തൊക്കെന്ന്ട്ട് ആ പായസം ഹും നിങ്ങളെങ്ങനെ ഉണ്ടാക്കല് ഏത് പായസാ
അ ഞാനപ്പഴ് എളുപ്പപണിക്ക് മറ്റേ ഇതല്ലേ സേ
സേമിയനനോ ഞങ്ങള് അതാണ് എപ്പളും വെക്കല്. ക്ക് ഇഷ്ടം അടപ്പായസം
അട പായസം അത് തന്നെ എനിക്കിഷ്ടള്ള സാധ
എനിക്ക് നല്ല കല്യാണൊക്കെ ഹിന്ദൂസിന്റെ കല്യാണൊക്കെ കിട്ടിയ ഞാൻ എ എന്തായാലും പോവും ഇനിക്ക് പിന്നെ മുസ്ലിംസിന്റെ കല്യാണ ഞാൻ ഒഴിവാ ക ഹിന്ദുസിന്റെ കല്യാണം കിട്ടിയ ഞാൻ എങ്ങനെയല്ലോ പോയി ഉം പായസം കുടിക്ക്ണതും
ആ ഞങ്ങുടെ ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ടേ പായസത്തിൻ്റേ തന്നെ കട അയ്യോ എല്ലാ പായസവും ഉണ്ട് എല്ലാ പായസവും ഉണ്ട ണ്ട് നല്ല ട്രസ്റ്റും ആ നല്ല നെയ്യൊക്കെ ഇട്ട് കുറുക്കി പായസം.
ഞങ്ങളും അതേപോലെ ഇവിടെ മേ എന്താ പെരിന്തൽമണ്ണ പോയാണ്ട് അവിടെ അതേപോലെ അടപ്പായസം വെക്കും കുറച്ച് പോണം ഞക്ക് നല്ലോണം ഞങ്ങളവിടെ
അതുപോലെ തന്നെ ചെലര് വെക്കും നമ്മുടെ പച്ചരിയില്ലേ പച്ചരി വെച്ചിട്ട് പച്ചരി നന്നായിട്ട് വെന്തിട്ട് ആ അത് തന്നെ അതും വെക്കും അത് നല്ല അടിപൊളി ടെസ്റ്റാ ഉം ഈ മത്തങ്ങ വെച്ചിട്ടൊക്കെ ഉള്ളത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതൊന്നും ആ തല്പര്യല്ല അത്രൊന്നൊനും വേർണം മത്തന് അത് കഴിച്ചപ്പോഴത്തേക്കും ആ സംശയം ഈ പരിപ്പ് വെച്ചാൽ എങ്ങനെ ഇരി ഇരിക്കും കൊള്ളാവോ എന്ന് അറിയത്തില്ലല്ലോ പരിപ്പ് സാധാ നമ്മൾ വെക്ക്ണ പോലെ തന്നെ വെച്ചമതിയായിരിക്കും പരിപ്പ് നന്നായിട്ട് വെന്ത് നെയ്യ്ല് എല്ലാം വറത്തിട്ടിട്ട് ശർക്കരയാണോ പാലാണോ കുഴിക്കുന്നത് എന്ന് എനിക്കറിയാം
ഇപ്പൊ ആ ചോറും മീനും കഴിക്കാൻ പോകാർഞ്ഞാണ്ട് കുറ്റിപ്പുറത്ത് ഇണ്ടല്ലോ ഞങ്ങള് ഇതേ ഒരീസം അതേ പൊലെ അതിനായിട്ട് പോയി അവിടുന്ന് ഇതേപോലെ കൊറേ വാങ്ങിച്ചു കുടിച്ചു പായസം.
പക്ഷെ ഇപ്പഴത്തെ പായസക്കെ കുടച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തലയ്ക്ക് മത്ത മത്ത് പിടിക്കും ഭയങ്കര മധുര ഭയങ്കര മധുരാണ് ഹ ഷുഗർ കട്ട്‌ ഒന്നും നടക്കൂല്ല അതെ പാലട കണ്ട് കഴിഞ്ഞാ ഷുഗർ കട്ട് എന്ത് ഷുഗർ കട്ടന്ന്
ഞാൻ ചായിം ബേക്കറി അങ്ങനത്തീന്നൊക്കെ മുിട്ടായി അങ്ങനെയൊക്കെ ഒഴിവാക്കി
പക്ഷെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ഞാനിങ്ങനെ എപ്പഴും വിചാരിക്കും ഷുഗർ ഒക്കെ ഇനി ഒഴിവാ ക എന്ന് വിചാരിക്കും പക്ഷെ എന്തെങ്കിലും കണ്ട് കഴിഞ്ഞാൽ ഇപ്പം തേ കഴിഞ്ഞ ദിവസം കടേ പോയ എപ്പോഴും ആഹ ഞാൻ ഈ സ്നാക്സ് വാങ്ങിക്കൻനിന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് ജിലേബി
ആ ഹാ ഹ എനിക്ക് ജിലേബി ഇഷ് ട്ടല്ല ഞാന് അത് കഴിക്കൂല പക്ഷെ അതിന് വേണ്ടി സോഫ്റ്റ്ലടു ആ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും എനിക്കിഷ്ടമാണ് സോഫ്റ്റ് ലഡു അപ്പൊ ഞാൻ പറയു ഞാൻ സോഫ്റ്റ് ലഡു ആണ് എന്ന് പറയുമ്പോൾ എനിക്ക് വാങ്ങി തരും. കേട്ടോ ഞൻ പിന്നെ ആവാന്ന് പറഞ്ഞോു ഞാന എന്നെ അങ്ങട്ട് പറഞ്ഞുോക്കാ എപ്പോഴും ചോദിക്കുമ്പോ വാങ്ങി തരത് കേട്ടോ
ഞാനത് കണ്ടാ നല്ലോണ്ണം കഴിക്കും ഞാൻ ഷുഗർ കട്ട് ആണേ
ചേർക്കട്ടെ ഞാൻ അത് പറഞ്ഞ് പറഞ്ഞ് എന്റെ കൊച്ചുപ്പതാ എവിടെേലും ഷോപ്പിൽ പോയാ ഉടനെ മിഠായിക്കാ ഠായി ഠായിന്ന് പറയും ഹും. ഠായി വേണം ഠായി വേണം വഴക്കുണ്ടാക്കി അവിടെ വലയ്ക്കും ഉം ഞാൻ മിട്ടായിന്നോ അങ്ങനെ ഒന്നും കഴിക്കത്തില്ല ഇടക്ക് വല്ലോ നമുക്ക് കഴിക്കാൻ എന്തെങ്കലും തോന്നിയ എന്തെങ്കിലും ചോക്ലേറ്റ് എന്തേലും കഴിക്കോന്നല്ലാതെ അങ്ങനെ മി മിഠായികള് കഴിക്ക ഒന്നുമില്ല അപ്പൊ പായസം പറഞ്ഞ് പറഞ്ഞ് എന്നെയും കൂടെ കൊതിപ്പിച്ച് എനിക്ക് കൂടി പായസം വേണൊന്ന് പറഞ്ഞു സത്യം കൊറേയായി പായസം കുടിച്ചിട്ട് ചെറിയായി അതങ്ങനെ കൊറെ പേര് പറയുന്നു കേട്ടാ ശരിയാണ് നമുക്ക ഒരു തണുപ്പ് വരുമ്പോ അങ്ങനെ എന്തെങ്കിലൊക്കെന്ന് കഴിക്കാത്തൊള്ള് അതെന്നെ ക അത് ശരിയാ ഞാൻ ഇങ്ങനെ ഒരാളോ സംസാരിച്ചപ്പോഴ അവരും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നുവാ ആ ആ ഞങ്ങള് ചായ കുടിക്കാം ഞങ്ങള് ചായ കുടിക്കാൻ പോവാട്ടെ ഇന്നലേം മഴയ ഒന്ന് കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങളെറങ്ങി ഞങ്ങള് സ്ഥിരം പോകുന്ന ഒരു കടയുണ്ട് അവിടെ നല്ല ചൂട് പഴംപൊരി കുറെ സ്നാക്സ് ഉണ്ട് പക്ഷെ പഴംപൊരി സൂപ്പറാ അവര് നല്ല പഴുത്ത പഴംപൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നെ
ആഹ് ഞങ്ങളും അതേപോലെദേ ഷോപ്പിട്ട് വിടെ അവിടെ നല്ല ഉ ഉഴുന്ന് വട നല്ല ക്രിസ് ഇ പൊറം പൊറോകെ നല്ല ക്രിസ്പി ആയിട്ട ഉള്ള സോഫ്റ്റ് ആയിട്ട് ഒരു ഉഴുന്ന്വട കഴിച് ഒക്കതന്നെ നമുക്ക് വയറും
ആ ഇതാ കടയില് പഴമ്പൊരിക്കാണ് ആള് അ അവരുണ്ടാക്ക ക്കെ ഉണ്ടാക്കി പിന്നെ അവരവിടെ നിക്കുമ്പോ തന്നെ അവര് കടയിൽ പോയിട്ട് പഴം വാങ്ങിച്ചിട്ട് വരും പഴു ത്ത വഴം അവര് ഈ എണ്ണയൊക്കെ ഉണ്ടല്ലോ ഇന്ന ഇപ്പോ ഉപയോഗിക്കുന്ന എണ്ണ നാളെത്തേക് ഉപയോഗിക്കില്ല അവര് കളയും വേറെ അതുപോലെതന്നെ അ അതുപോലെന്നെ വരുന്ന ആൾക്കാരോഡേയ് അവ ഒരു നല്ല ഇടപടിയില്ല എല്ലാരോടും സംസാസിക്കും ഇപ്പൊ ഒരു ദിസം ചെന്നവര് തന്നെ പിറ്റോസം ചെല്ലാണെങ്കി
പിന്നെ പിന്നേം പോവാൻ തോന്നും
ഉം അവർക്ക്റിയാം ഇന്നിപ്പോ വരുന്നവര് അവർക്ക് നാളെയും കണ്ട അറിയാം അങ്ങനെ സ്ഥിരയവരോടെ അവര് നന്നായി ട്ട് അവര് പക്ഷെ മലയാളം അറി യത്തില്ല തമിഴാ പക്ഷെ നന്നായിട്ട് സംസാരിക്കും ആ അറിയാവുന്ന മലയാളം വെച്ചിട്ട് അവര് നന്നായിട്ട് സം സാരിച് എല്ലാരും ഇങ്ങനെ കൺവിൻസ് ചെയ്ത് കൂടെ നടത്തും അത് കാരണം അവിടെ ഭയങ്കര യെലോ ഓഫീസ ഒക്കെ ഉള്ള ഏരിയ കാരണം ഇവരുടെ പഴംപൊരി കഴിക്കാൻ തന്നെ ഭയങ്കര തെരക നമക്ക് അങ്ങനെ ചായ കുടിക്കാൻ തോന്നുമ്പോ ഞങ്ങളങ്ങനെ പോകും ഞങ്ങള ആകെ ഹസ്ബൻഡും ഞാനും ഇന ഉള്ളൂ ഞങ്ങള് പത്ത് പത്ത് ക അടി വരെവിടുന്ന് കഴിച്ചുകോണ്ട് ഇരിക്കും
ഞാനെ എന്റെ ഹസ്ബൻഡ് ഇപ്പ നാട്ട്ക്ക് വന്നിട്ട് രണ്ടു മാസം ങ്ങക്ക് അതെന്നെണ് പണി ഞാനിജി മ്മിനൊക്കെ പോയി വെയിറ്റ് ഒക്കെ കുറച്ച് പിന്നെ ഹസ്ബൻറ് വന്ന് രണ്ടു മാസം സമൂല് ഡയറ്റും ഇല്ല അപ്പൊ ഞാഴ്ചങ്ങങ് തുടങ്ങിയിട്ട് വേണം അപ്പൊ ഡയറ്റും കാര്യങ്ങളൊന്നുംല്ല
ശേ എനിക്ക് ജിമ്മിലൊക്കെ പോണന്നുണ്ട് ആ എനിക്ക് പക്ഷെ ജിമ്മിലൊക്കെ പോണംന്നുണ്ട് പക്ഷെ
ഞാൻ പോയി ഞാൻ പോയി എട്ട്ലോ വരെ കുറച്ചു
ആണോ എന്റെ വെയിറ്റ് ഒക്കെ ഇപ്പൊ കുറഞ്ഞു ആ ഡെലിവറി ടൈമിലൊക്കെ നല്ല ല്ല വെയിറ്റ് വെച്ചത് ന്നന്നല്ല അതിപ്പോ ഇയ രണ്ട് വർഷം കൊണ്ട് എന്താ
വെയിറ്റ്ലോസ് ഒറ്റക്കല്ല ജിംന്ന് പറയണത് നമുക്കൊരു എല്ലാം കൊണ്ട് ഒരു ഭയങ്കര ആ അതാണ് പിന്നെ സ്ട്രെസ് റിലീഫ് ആണ് അങ്ങനോരു പോക നമ്മൾ അവിടെ പോയി പ്രോപ്പറ ആയി ചെയ്യും ചെയ്യും അവിടോക്കെ ചെന്നാല് കുറേ മൈൻഡ് റിലാക് അപ്പൊ എനിക്ക് എപ്പോഴും പോവാൻ തോന്നും ഞാന് ഇപ്പൊ ഞാന് നിർത്തിയിട്ട് മൂന്നാല് മസായി ഹസ്ബൻഡ് വരണീന്റെ രണ്ടു മാസം മുന്ന നിർത്തിയത് ഞാൻ ഹസ്ബൻറിനോട് പറഞ്ഞു നിങ്ങള് പോയി ഞാൻ എന്തായാലും ഒരു മാസം കഴിഞ്ഞ് ഞാൻ ജിമ്മിന് പോയി തുടങ്ങും ഒന്നാമത് വെയ്റ്റ് ലോസിന്റെ ഒറ്റക്ക അല്ല എനിക്ക് ഭയങ്കര സ്ട്രെസ്സ് റിലീഫ്
ആഹ് ആ എന്ന ഇവിടെ ഇങ്ങനെ പറയാറുണ്ട് നീ പൊക്കോ പൊയ്ക്കോ പൊയ്ക്കോന്ന് പക്ഷെ മടിയാണ്
ആ അറങ്ങ അത് അറങ്ങിത്തിരിക്ക എനിക്കും ആദ്യം ഭയങ്കര മടിയായിന്നു ഞാനൊക്കെ ജിമ്മിന് പോയാല് ആൾക്കാരെന്താ പറയ അങ്ങനെയൊക്കെ ഓരോ തോന്നൽ ആ അത്റങ്ങി കഴിഞ്ഞ ല നമുക്ക് അവിടെ ചെന്ന അവിടെ ഒരു ലോകാണ്
ഞാനൊക്കെ പക്ഷേ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഹോസ്റ്റലിലൊക്കെ നൽക്കുന്ന സമയത്ത് അവിടോള്ള ഒരു കൊച്ചു പോകായിരുന്ന് അത് പക്ഷെ വ അതിന് തടിയില്ല തടി വെക്കാൻ വേണ്ടിട്ടാ അത് പോയത് ആഹ് മസ്സിലൊക്കെ വെക്കാൻ വേണ്ടീട്ട് തടി വെക്കാൻ വേണ്ടിട്ട് അവ പക്ഷെ ആ ആരോഗ്യം ഉണ്ടാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര സ്കിൽ പുന്നൊരു കുട്ടിയായിരുന്നു അതവിടെ പോയിട്ട് പക്ഷെ നല്ല ബോഡി നല്ല
അതല്ലേ എന്താ വെയിറ്റ് ലോസിനും വെയയിറ്റ് ഗെയിനും പറയുന്ന ഫുഡ ഒന്നാണ് അളവിൽ മാത്രമാണ് മാറ്റം ഉ ആ അതായത് രാവിലെ പഴം പുഴുങ്ങി മുട്ട പു പുഴുങ്ങിയാണ്ട് കഴ ആ ഒക്കെ കഴിക്കാൻ പറയും അത രണ്ട വീട്ടുകർക്കും പറഞ്ഞ തരുന്ന ഫുഡ ഒന്ന തന്നെ ആും പക്ഷെ അൈല എന്താ അതിന്റെ ക്വാണ്ടിറ്റിൽ മാത്രമാണ് മാറ്റം വരുന്നത്
പക്ഷെ പോയി കഴിഞ്ഞാല് കുറച്ച ദിവസത്തേക്ക് കൈ്യുംകാലല് വേദനയൊക്കെ
ആഹ് എനക്ക് ഇണ്ടായിന നിനക്ക് ബാത്റൂം പോയിരിക്കാ ബാത്റൂം പോയിരിക്കാ ആ പക്ഷെ ഇവിടെ അമ്നോടൊക്കെ എനിക്ക് പറയാൻ പേടിയാണ് ചീത്ത പറയുന്നല്ലോ ത
പക്ഷെ അത് പോയി പോയി സ്ഥിരം ശീല ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൊഴപ്പ
ആഹ പിന്നെ ഒരു പത്ത് ദിവസം കഴിയുമ്പോ അതിനൊക്കെ ബോഡിക്ക് പെയിനും കാര്യങ്ങളൊക്കെ പോയി ഭയങ്കര സുഖമായി നമുക്ക് ഉറക്കം ശരിയാവും എനിക്ക് ഉറക്കൊന്നും കറക്റ്റ് പ്രോപ്പർ ആയിട്ടല്ലല്ലു
ജെമ്മിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഷുഗർ കക്കട്ട് ചെയ്യുന്നത് തന്നെ നല്ലത് പോകുന്നുണ്ടെങ്കിൽ എനിക്കില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ
ആഹാ ഞാന് ഞാന ഒരു ദിവസം എങ്ങനെ ആാല ഒരു മൂന്ന് ലിറ്ററോളം വെള്ളംുണ്ട്
ആഹ അയ്യോ ഞാൻ ആ പ്രെഗ്നെൻസി ടൈം പോല എന്നോട് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കാൻ പറഞ്ഞട്ട്
നല്ല പണി ആദ്യൊക്കെ പണിയായിനു അതൊക്കെ നമക്ക് തുടക്കത്തി എന്തരു ബുദ്ധിമുട്ട് ട്ടാവും പിന്നെ നമ്മള അതിനായിട്ട് ആദ്യം ചിലപ്പോ മൂന്ന ഉള്ളത് രണ്ടാ കുടിക്കാ അല്ലെങ്കിൽ ഒന്നേ കൈയുള്ളൂ പിന്നെ അങ്ങനെ അങ്ങനെ കൂടി കൂടി കൂടെ നമുക്ക് എന്നെ തോന്നും അത അങ്ങനെ കൂട്ടണം അളവ് കൂട്ടണം എന്നുള്ളത്
ഉം
എല്ലരു ബുദ്ധിമുട്ട് തന്നെ ആവുംും പിന്നെ അതങ്ങനെ നമ്മളക്ക് ആഹ അത് അവിടെ ഇറങ്ങി തിരിച്ചാല് റെഡി ആവും ഉം അവിടെ ഞങ്ങള് ലേഡീസ് ഓൺലി ടൈംയിരുന്നുൂ അമ്പത്ര ടു പതിനൊന്നര വരെ തേടിീസ് ഓൺലിയാണ്
ഉം
അങ്ങനെ ട്രെയിനറും ലേഡീസ ആയിട്ട തന്നെ അങ്ങ അനറ ന ആ കംഫർട്ട ആണല്ല നമ്മ ഇഷ്ട നമ്മള ഒരു ആ ഒരു രണ്ടര മണിക്കൂർ നമ്മളെ ലോകേനു
ഓണ അത് ശരിയാ എന്നോട ഇവിടെ പറയും ഞാൻ കോടാക്ട് ചെയ്ത് തരാം നഈ പോ പോന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്നാവട്ടെ നാളെ ആവട്ടെ അടുത്ത ദിവസം ആട്ടെ എന്ന് വിചാരിച്ചി
ഡെലിവറി നോർമൽ തന്നെല്ലേനോ
ഏ
നോർമൽ ഡെലിവറിുന്ന അല്ലേനോ
അല്ല സി സെക്ഷൻ അറിത്്
ആഹല്ലപ്പല്ല സ സെക്ഷന ആയ ഒരുും ആറുമാസം ദസം കഴിഞ്ഞക്കനെ പോയാണ്ട് ആ ആഹ എപ്പ ധൈര്യമായിട്ട് പോവാ ആ ആ യൂടൂബ് യൂബില് തനി മലയാളി കാണലുണ്ട് തനി മലയാളി ടെ ബ്ലോക്സ്ക്കെ ആ അതൊക്കെ ഓളും
അതെ അതെ അതെ ബോഡി കണ്ടില്ലേ അങ്ങനെ ഇരിക്കുന്നു അല്ലേ ആ പൊഗൻസിക്ക് മുന്നേ ഉള്ള അതേ ഫിറ്റ് ബോഡി ഭയങ്കര ചിട്ടയായിട്ടാ ആ അത് തന്നെ അത് തന്നെ ക്വാളിറ്റി ലൈഫ്
അതൊക്കെ തന്നെ ഒറ്റപ്പെട്ട ജീവിതാവുമ്പോ നമ്മള ഇഷ്ടത്തിന് ഫുഡ് ഉണ്ടാക്ക കഴിക്ക ആരോടും ഇന്ന ഇത് ഉണ്ടാക്കണം അല്ല ഇതെല്ലാരും കൂടി ആകുമ്പോ നമ്മക്ക് എല്ലാർക്കും കൂടി ഇഷ്ടമുള്ളത് ഉണ്ടാക്കണം പിന്നെ അതിന്റെ എടേല് നമുക്ക് മാത്രമായിട്ട് ഫുഡ് ഉണ്ടാക്കിട്ട് കാ ക്കാൻ ഭയങ്കര മടിയാവും ഉം ഉം
ച്ച് കഴിഞ്ഞാല് ഹസ്ബൻഡും വൈഫും ആണെങ്കിലും രണ്ടു പേരും അങ്ങനെയാണ്
ആഹ കുട്ടീനെ നോക്കാനും ഒക്കെ എല്ലത്തിനും റൂട്ടീനാണല്ലോ ശരി എല്ലാരും കണ്ട് പഠിക്കണ്ടല്ലേ
ആഹ നമ്മക്കിപ്പ വീട്ടിൽല്ലാരും ഒരേ ഫുഡല്ല ഒരേ രീതിയല്ല അല്ല ഒരേ പോലെ നിക്കുന്നവരാണങ്കി അതൊക്കെ നടക്ക അവര് കഴിക്കുന്ന ഫുഡ് വരെ
ഒരേപോലെയാണ് രാവിലെ സ്മൂത്തീസ് ഭയങ്കര രസണല്ലോ ഓലെ ബ്ലോഗാണ് ഞാൻ എപ്പോളും കാണും ഞാന് മിസ് ചെയ്യാതെ കാണണ ഒരു ബ്ലോഗാണ്
സ്മൂത്തിയുടെ കഥ ഞാൻ പറഞ്ഞു തരാം ഞാൻ ഒന്ന വിളിക്കാ എന്നിട്ട് ഞാൻ പറഞ് തരാം
ആഹ ഓക്കെ